ഹലോ
ഹലോ
ആ കേക്കുന്നില്ലേ ഹലോ ഹലോ
ആത്ത
ആഹ് കേക്ക ആഹ് പ്പ കേ
ആഹ് റേഞ്ചിന്റെ പ്രശ്നംണ്ടോ നിങ്ങട അവിടെ തീരെ സൗണ്ട് ഇല്ല
അല്ലെ സൗണ്ട് കുറവാ
ആഹ് അപ്പ കേൾക്കണ്ട്
ആഹ സ്പീക്കറിടെ പ്രശ്നണ് പരിപാടി ഇനി കുട്ടികളെ സ്കൂള്ട്ട് വരാനായി പോകാനായി കൊണ്ടിരാന് ബസ്സ് കാത്ത്ക്കാണ് പോന്നോ
ഇല്ലേ മക്കളെത്തിട്ടില്ല മക്കള് ചെറിയാള് വന്ന്ണ് എൽ കെ ജിക്കാരനെത്തി ഓനിക്ക് ജ്യൂസ് ഉണ്ടാനി ഉണ്ടാക്കി ചീനു മഴ ആയാലും ജ്യൂസ് ത് ഭയങ്കര ഇഷ്ട അവർക്ക് അപ്പൊ അതോടെ ഇണ്ടാക്കി വച്ചിന് മാങ്ങോണ്ട് അത് കുടിച്ചു പ്പ കാടമുട്ട വേണം എന്ന് പറഞ്ഞിട്ട് അതോട് പുഴുങ്ങാ വേണ്ടി വെച്ച്ണ് അത് രണ്ട മൂന്ന് ഫിസിലായതിനേഷം ഓഫ്‌ ഇതെങ്ങനെ വരിയാ മറ്റല് ഇപ്പ വരൂ ആഹ്
മറ്റോര് ഇപ്പ വരും മൂന്നാൾക്കാരുണ്ടല്ലോ ഇത്‌പോലൊക്കെ ഒരോരുത്തരു രണ്ടാളൊപ്പം വരും, ഒരാള് പിന്നെ പത്താം ക്ലാസല്ലെ, അപ്പൊ പിന്ന കുറച്ച് ലേറ്റ് ആയിട്ടാ വിടുക. അപ്പൊള് ലൈൻ ബസിന് കയറിയ പോരാ ട്യൂഷൻഇല്ല ട്യൂഷനോള് ഒന്നായിട്ടൊക്കെ ഒരുപാടെ ഭാരാണ് പഠിക്കാൻ കഴിയണില്ല, പോയിട്ടില്ല ഒൻപത് വരെ ട്യൂഷൻ, മദ്രസെ പോവ്ണ്ട് മദ്രസും പത്തിലാണ് ഒക്കപ്പാടെ ആ ടൂഷന് പോകുമ്പോ മദ്രസ ആകെ ആറ് മണി തൊട്ട് ഏഴ് മണി വരെ ഉള്ളു. അയിന്റെ ഇടേൽ പോലെ ചെല്ലലും, പാടലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോരാന് അതിന് ട്യൂഷന് കൂടി അതില പിന്നെ എന്തിനാ മദ്രസസ്കോണ് അങ്ങനൊയിട്ട് ട്യൂഷൻ എടുത്തിട്ടില്ല. ഒളത് ട്യൂഷന് ആ അവള് ഒമ്പതാം ക്ലാസ് ഒളാരാരുന്നു ഫസ്റ്റ്, ഓള് ഇപ്രാവശ്യവും പത്താം ക്ലാസ്സ്, എസ് എസ് എൽസി വേറെ കുട്ടിക്ക് സ്ക്രൈബ്ഴുതി കൊടുത്തേക്കണ്. സ്ക്രൈബു ഉണ്ടായിരുന്നോള് വേറെ കുട്ടിക്ക് എഴുതി കൊടുക്കാണ്ടായിനു എസ് എസ് എൽ സിന്റെ എന്താന്ന്ള്ള പ്രാക്ടീസ് ആയിക്കണ്. ഒമ്പതില് ഉഇനി ഫസ്റ്റ് ക്ലാസ് ഒൻമ്പതില് പിന്നെ ഒമ്പേ എട്ട്, ഒൻപതൊക്കെ ഓൺലൈൻ ആയിട്ട് നമ്മളെ സൈലത്തിന്റെ ട്യൂഷനിൽ ഉണ്ടായിരുനു അവള്. രണ്ടു വർഷം ആ ട്യൂഷല്ലേനി, ഈ പ്രാവശ്യം അവളോട് ഞാൻ പറഞ്ഞു അത് വേണ്ടങ്കി ഇപ്പം, അതിന് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പയാണ് അ ഒരു കൊല്ലത്തിന് ഫീസ്, ഈ പ്രാവശ്യുള്ള അതൊന്നും, വേണ്ടമ്മ അത് അതിനൊന്നും നോക്കിയിരിക്കാൻ സമയില്ല, ദിവസം ഓരോ ടെസ്റ്റ് പരീക്ഷ ഉണ്ടാവും ക്ലാസ് അപ്പൊ അത് തന്നെ ഇണ്ടാവും എനിക്കെമ്പാട് പഠിക്കാന്, എനിക്ക് സമയം ഇല്ലാറഞ്ഞിട്ട്. ഇപ്പൊ അങ്ങനെങ്ങനെ പുസ്തകത്തിന് നോക്കി പഠിച്ചൊക്കെ പോകും. പിന്നെ ഇതുവരൊന്നും കുഴപ്പൊന്നുമില്ല്യാ, പിന്നെ പത്ത് വരെ എങ്ങനെയൊക്കെ എഴുതിയാലും ഒരു മാർക്കടയൊക്കെ ഏറ്റ കുറച്ചിലുണ്ടാവുമല്ലോ, അത് ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും അത് ഉണ്ടാവുളളു ഞാൻ പറ ഇങ്ങനെ അവള് ഇങ്ങനെ റിസ്ക് എടുക്കുമ്പോ ഞാൻ പറയും ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആക്കണ്ട.
ആ
അങ്ങനെ കതിണ്ടന്നൊക്കെ പറഞ്ഞ്ണ്ട് ഞാൻ
കുട്ടികള് ടെൻഷൻ ആയ ഇതാവു ഇല്ലേ
ഉം, അങ്ങനെ ഇടങ്ങേറാവൊന്നും വേണ്ട, എന്തായാലും പിന്നെ ഓള് പ്രൈവറ്റിലാണ് ഇപ്പൊ പഠിക്കുന്നത്. എട്ടും എട്ട് തൊട്ട് ഓള് ഏഴ് അല്ല സാധ തന്നെ ഏഴു തൊട്ടൊരു ഗവൺമെന്റ് തന്നെ അതിന്റെ ബാക്കി അവള് പ്രൈവറ്റ് ആണ്, അപ്പൊ ഓള് അത് അങ്ങനെ പഠിച്ചിട്ട എല്ലാവരും ഇങ്ങനെ പറഞ്ഞൂട് എന്തിനാണോളോടെ പ്രൈവറ്റ് ആയി ചേർത്തിയത്, ഇപ്പോൾക്ക് ഈ പത്താം ക്ലാസ് കഴിഞ്ഞാല് ബുദ്ധിമുട്ടായേക്കാം വേറൊരു സ്കൂളൊക്കെ കിട്ടാന് എന്നൊക്കെ പറയണ്ട് ഞാൻ പറയുന്നത് എന്താ വച്ചാല് ഇനിയിപ്പ അങ്ങനെ ബുദ്ധിമുട്ട് നമുക്കന്ന് ടെൻഷനേ ഇല്ല, ടെൻഷനേ ഇല്ല, ഇപ്പ ആ സ്കൂളി തന്നെ പ്ലസ് വൺ, പ്ലസ് ടു ഉണ്ട്. പ്ലസ് ടു ഉണ്ട് പ്രൈവറ്റ് ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ അവിടെ ചേർത്തു.
ഗവണ്മെന്റ് ആയി ആ ചില ഗവണ്മെന്റ് ആണ തീർന്തണ്ടും ഉപയോഗമൊന്നുമില്ലല്ലോ, അ അതി വലയ എന്തേലും ഉണ്ടോ, അല്ലല്ലോ.
ഗവൺമെന്റ് ആവുമ്പം നമുക്ക് കുറച്ച് ഗവൺമെന്റിന് കുറച്ച് മുൻതൂക്കില്ലേ, എവിടെലും, കിട്ടാനും ഡിഗ്രി ക്ലാസും വേറെ ഉള്ളേനൊക്കെ. പത്തിലന്നെ പത്ത്, ഡിഗ്രി ഗവൺമെന്റിനിങ്ങനെ കൂടുതല് സ്കോപ്പ് ഉണ്ടാാവുക പ്ലസ് വൺ പ്ലസ് ടൂ നൊക്കെ അപ്പൊ പിന്നെ അത് പറയും അപ്പൊ പിന്നെ എല്ലാരും പറയും, എന്റെ ഒരു ഫ്രണ്ട് ണ്ടി ഓള് പറയും എന്തിനാനോളെ കൊണ്ട അവിടെ ചേർത്തിയത് ഈ പഠിക്കണ ഓളെ കൊണ്ടോയ്ക്ക അങ്ങനെ പിന്നെ ഓള് ഇനിയിപ്പോ ഇങ്ങാനയിലൊക്കെ ആയാൽ തന്നെ അവള് ഗവൺമെന്റ് സ്കൂളൊക്കെ ഡീറ്റെയിൽ എടുക്കളൂ എന്നൊക്കെ അങ്ങനെ അവിടെ പറയിച്ചന്നാ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് കുഴപ്പില്ല, അപ്പളല്ലേ കുട്ടികളിങ്ങനെ ഇങ്ങോട്ട ഓളെന്നെ പറഞ്ഞതേ ചങ്ങായ് ചി പറയണ്ട്അന്റാമ്മച്ചിന്റെഒരു പിരാ ന്ത് പറയണ്ട് ന്തിനാ അവിടെ ചേർത്തിന്ന് പറയാ നിങ്ങ എന്തിനാമ്മ അവിടെ ചേർത്ത് ഇനിക്അങ്ങനത്തെ തബേജാറേ ഇല്ല ഫീസ് എടുത്തപ്പോെ പ്ലസ് വണ്ണും പ്ലസ് ടു ന്നെഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽേറെ
ഞങ്ങനെ കിട്ടൂലാന്ന് ണ്ടെങ്കിലോ നെ
അങ്ങനത്തെ കൊഴപ്പൊന്നും ണ്ടാവൂല്ല ഹ ഹാപിന്നെ ആഹ് പിന്നെ കേറാല്ലോ പണ്ടത്തെ പോലെന്ന ല്ല
ങ്കിൽ റെ ക്കാമെന്റിൽ ഒക്കെ കയറ്റി
ആ റെക്കമെന്റ് കേറാം അറിയുന്ന ആരെങ്കിലും
ണ്ടെങ്കി കേറാലോ പേടിയൊന്നും മേണ്ടക്കെ പറയാൻ ഓള് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ നരങ്ങി പഠിക്ക് ണാ ണ ഓക്കെ പെട്ടെന്ന് ഓക്ക് പുസ് താര സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല ഇവൾ മേലെ റൂമിക്കൻ കേറ ലാണ് ഒറ്റക്ക് ഇരുന്ന് അങ്ങനെ പഠിക്കണം ഉ ഓക്ക് തോന്നുമ്പോ ഒന്നും കേക്കാ പാടില്ല ആരെയും പെ യപ്പിച്ച അവടെ മറക്കോള് തെറ്റി പോവും അങ്ങനെ ഇരിക്കണോ അങ്ങനെ ഇര്ന്നിട്ടാ ഓള് പഠിച്ചത് ഞാ പറയലിണ്ട് ഇങ്ങനെ ഇവിടെ പുതിയയാപ്പളി ഇങ്ങനെ തലവേദന കാണ പറ മതി അവിട്ന്ന് ഇറങ്ങി പോക മതി എന്തിനാണ് ഇങ്ങനെ മുട്ടുത്തിമറി ണൊക്കെ പറിം
ഇതാ അഹ്
ഞാമ്പിന്നെ വല്ലാതെ പറയാ പോകലില്ല പിന്നെ ഉള്ളതുണ്ടാവില്ല ആൺകുട്ടികളൊന്ന് പഠിച്ചിട്ടെങ്കീ കരുതീട്ട് ആൺകുട്ടിക ആൺകുട്ടി ക റോടെന്നെല്ലേ
ഓല്ക്ക് പിന്നെ കളിച്ച ഓര് കളിച്ചന്ന ല്ലാതെ ഒൽ ക്കൊന്നും പോയും ഓഹ്
വെറും കളി വര സ്കൂളിട്ട് വരാ ദഫ് പ്പ് തുടങ്ങിയല്ലോ പ്പൊ നബിദിനംറബീഉൽ അവ്വലിന്റെയായിറ്റ് അപ്പ അയിന് പോകും ഉം അയിന് പോയ ലാണ് ഇപ്പള് രാവിലെ പോയപ്പോ പറാണ് വൈന്നാരം ഞാൻ വരുമ്പോ അങ്ങ നെ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചോളിട്ടോ ഇഞ്ഞി വന്ന ത്
ആഞ്ഞിപ്പോ ഒന്ന് രണ്ടു രണ്ടു മാസംഞ്ഞി അയിന് പോണ്ടേ
ആഹ് കഴിഞ്ഞൂരക്കെ ന നല്ല തടി ള്ള കുട്ടിയാ ണേ ഓന് കഴിഞ്ഞപ്രാവശ്യം നല്ലോം മെലിഞ്ഞീന്നു രാവും പകലും ഇല്ലാതെ കളിയായിട്ട് അടിം കിട്ടും ന്നല്ലേ പഠിച്ചി ല്ലെങ്കിൽ വടിയോണ്ട് നല്ല അടിം കിട്ടും കഴിഞ്ഞ പ്രാവശ്യ ആദ്യായിട്ട് കൂടിയത് ഇപ്രാവശ്യം സ്റ്റെപ്പ ക്കെഓനറിയാ ഇവിടന്ന് ഒരു പ്ലേറ്റ് ക്കെ കൊണ്ടോയിന്നു ആ പ്ലേറ്റ് ഒന്നും പിന്നെ കണ്ടിട്ട-
ആഹ് ഓരോ ഓരോ പ്ലേറ്റ ട്ത്ത് പോകല്ലേ അതോ പിന്നെ പ്ലേറ്റ്
ഉം വട്ട വട്ട പ്ലേറ്റ് വേണല്ലേ വട്ടത്ത് ലക്ക്ല്ല ചെറുത് കുട്ടികള് ക്ക് ആ അത് വേണല്ലോ ഇപ്പൊക്കയ് ന് റബീഉൽ അവ്വൽ പെൺകുട്ടിയക്കും പരിപാടി പഴയ മോഡലൊന്നല്ല ഇപ്പൊ എല്ലാ പെൺകുട്ടികൾ ക്കും ണ്ടല്ലോ ഇപ്പൊ കാലിയോഗ്രാഫി പിന്നെ ചിത്ര കളർ കൊടുക്കല് കളറിങ് ചിത്രരജന
ലോതും ഓരോ മാലകളും നാം
മാലപ്പാട്ട് പാട്ട് സാധാ പാട്ടാടാ പെൺ കുട്ടികക്ക് മാലപ്പാട്ട്
ഒക്കെണ്ട് ഞ ഞങ്ങള്ൾപഠിച്ച സമയത്തുണ്ടായിന്നു ഞാന മദ്രസിൽ പഠിച്ച സമയത്ത് അതൊക്കെ തുടങ്ങ് ണൊള്ളു അന്ന് തുടങ്ണ ഞാ ആ ഒരു സമയത്ത് തുടങ്ങീക്ക്ണ് അപ്പൊ പിന്നെ ഞങ്ങളും തന്നെ രണ്ട, മൂന്ന് കൊല്ലൊക്കെ ഞങ്ങക്ക് അങ്ങനെ കിട്ടി എന്താ ത്ത് ഒമ്പത് പത്ത് ആ പത്ത്
ഞാനൊന്നും പഠിടുത്തന്ന് അമ്മാരി പരിപാടിയില്ലാരുന്നു പെൺകുട്ടിയോക്ക് പറഞ്ഞിട്ടേ
ആ ഹ ഹ അന്തൊന്നു അന്നൊക്കെ പിന്നെ റാലീല് പോവേനൂട്ടോ കൂടെ ഇപ്പൊ റാലി പോവാൻ പാടില്ല്യാല്ലോ
ഇല്ല ഇപ്പ റാലീല് പോവാൻ പറ്റൂല്ല പ്പൊ അങ്ങനത്തെ പാട്ട് പരിപാടിക്കെ ഉണ്ട് ആഹ് അവിടെയതന്നെ എല്ലൊട്തും പെൺകുട്ടിയോള് വല്ലാതെയൊന്നും പോവൂല്ല ചെറിയ കുട്ടിയാലിൻഞ്ഞി പോകാൻ പറ്റാണെങ്കിൽ ചെൽപ്പോ ചെറിയ കുട്ടിയോളേ കൊണ്ടോകും വല്ല്യോരെയൊന്നും കൊണ്ടോവൂല
ഇവിടെ ഉസ്താദുമാര് എന്റെ ഒരു മൂന്നാമത്തോളൊക്കെ പറയോ സിധുവിന് അത് കിട്ടും മ ഇവർക്കത് കിട്ടും എനക്കത് കിട്ടൂലന്നൊക്കെ പ അപ്പം അത് ഇങ്ങനെ പറയൂട്ടോ ഓന്ക്ക് അങ്ങനെ ഐസ്ക്രീംമ് അങ്ങടെ ഇവിടെ പുതിയാപ്പി ബടെ ങ്ങ് ചീത്ത പറിം എന്തിനെപ്പോ ഈ ഇബലെ ഒക്കെ ങ്ങനെ പുടിച്ചിർത്ത്ണ് ഉസ്താദുമാര് ഞാൻ പൊയ്ക്കൂട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞോണ്ട് ന്ന് പറഞ്ഞ് അപ്പറഞ്ഞ് ഉസ്താദ് കയ്യോട് ഇങ്ങന കാട്ടാണ് കാട്ടിത്തരാന്ന്
ആ പിന്നെല പിന്നെ ഓലാ ആ ഭാഗത്തേക്ക് വരൂലല്ലോ ആഹ് ഹ് ആ പിന്നെ പിന്നെ ചെലോരൊക്കെട്ടോ മദ്റസിലു നിക്കാൻ പറയും ഞങ്ങള അവിടെക്കെ അങ്ങനെ മദ്രസിൽ നിൽക്കാ പറിം പെൺകുട്ടിയാളോട് ന്നിട്ട് പിന്നെ ആൺകുട്ടിയോൾക്ക് കിട്ടണ പോലെ ആൺകുട്ടിയോളെ റാലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മദ്രസക്ക് കൊണ്ടന്ന് കൊടുക്കും അങ്ങനെ ചെലത് ണ്ട് മുട്ടായ്യാള് ബിസ്ക്കറ്റ് അങ്ങനത്തൊക്കെ പിന്നെ വെള്ളോം പായസോന്നുംപിന്നെ അങ്ങനൊന്നും കിട്ടൂല അത് പിന്നെ ഓര് പെരേന്ന് എടുക്കണോലല്ലേ ഐസ്ക്രീം എല്ലാ അതൊക്കെ എന്താ മദ്രസൽ കൊടുന്ന് കൊടുക്കണോ പറയാനക്കെ
ഏ
ഹും അങ്ങനെ
ഇബടെ അങ്ങനൊന്നുംല്ല കുട്ടിയാക്ക് ഇന്ന് കടിയൊന്നുംല്ലന്ന് ഞാൻ കുറച്ച് മാങ്ങ മൂപ്പരെ ചങ്ങായിൻ്റെ ചങ്ങ മാർക്കറ്റിലാ പരിപാടി അപ്പ ഓന് അവിടുന്ന് കുറച്ച് അഞ്ചിലോ മാങ്ങ കൊടുന്ന് തന്നക്കണ് അവിടെ കുമ്പോ ഒരു കിലോക്ക് അഞ്ച് രൂപക്കെ കൊടുത്താൽ മതി നമ്മൾ ഇവിടുന്ന് വാങ്ങാണെങ്കില് നൂറ്റി ഇരുപതും അതൊക്കെ കൊടുക്കണ്ട ഒരു കിലോ മാങ്ങക്ക് ഇത് ഇരുന്നൂറുപ്യക്കെ അഞ്ചിലോ മാങ്ങ നൂറ്റി ഇരുപത്തിഅഞ്ചിന് അഞ്ച കിലോ ഓക്കെ കിട്ടും അപ്പൊ നല്ല ഫ്രഷ് നല്ല പഴുത്ത മാങ്ങ നല്ല മാങ് മങ്ങിത് അതിനോട് ജ്യൂസ് അടിച്ച പുഡ്ഡിംഗ് ഉണ്ടാക്കി ഇന്നലെ ഞാന് ഇന്നലെ ഞങ്ങളെ എടുത്ത് പെരി ത്തെ താത്താൻറെ ആങ്ങളന്റെ ഹ് മകളൊക്കെ സൽക്കാരാണ് ഇന്ന് രാത്രി അപ്പൊ ഇന്ന
ഹ്
അപ്പ അയിന് മാങ്ങോണ്ട് ഉണ്ടാക്കി കൊടുത്തു ഇന്ന് ഞാൻ മാങ്ങോണ്ട് ജ്യൂസ് അടിച്ചത് ആ പുഡ്ഡിംഗും കേക്കും വെർതെ പൊറുത്തക്ക് കൊടുക്കൂല ഇത് ഇബലറ ആ തത്താക് ഇണ്ടാക്കാനറിയതൊണ്ട് അങ്ങനെ കൊടുക്കുള്ളൂ ഏയ് ഇത് വെറും വിപ്പിംഗ് ക്രീമും പിന്നെ അയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സാളോ എന്തെങ്കിലൊകെ ഇട്ട്ക്കാണ്ട് മാങ്ങിം വിപ്പിംഗ് ക്രീമും മാങ്ങ നല്ലോം അടിച്ച്ക്കാണ്ട്പഞ്ചസാര സാരയും കൂട്ടി അടിച്ചക്കേണ്ട് വിപ്പിംഗ് ക്രീംമും കൂട്ടി ആഡ് ചെയ്ത്അ ങ്ങനെ സെറ്റ് ആക്കും പിന്നെ ബ്രെഡും പാലും മിൽക്കും മേഡും കൂടി മുക്കിക്കാണ്ട്
ആ അയില്
ഇൻക്ക് വേണെങ്ക ഇതിതൊക്കെ ചൈനാഗ്രാസ് പെരുന്നാളൊക്ക ആകുമ്പോ മ്മള് വെറൈറ്റ്യൊക്കെ ഇങ്ങനെ ണ്ടാക്കോല്ലോ അ അപ്പഴാ കൂടുതൽ ആൾക്കാര് വരാ ആ ഇവടെ കുട്ടിയാക്ക് നിർ ഇപ്പെന്താ അല്ലെങ്കില് ഐസ്ക്രീമെങ്കിലും ഉണ്ടാക്കും ഞാ ഇവിടെ ഉണ്ടാക്കിയതന്നെ കുട്ടിയാൾക്ക് ഐസ്ക്രീമായാലും വേറെള്ളതായലൊക്കെ കൊടു ട്ടോ അതന്നെക്കിക്കാൺണ്ട് പിന്നെന്താ എന്നാ ശരിലേ
ന്ന ആ ന്നാ ശരി ആ ശരി ന്നാല്
ആ
മ്